ഹല്ലോ കേക്കണ്ടോ
കേക്കണ ഉണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം ഉം ഭക്ഷണൊക്കെ കഴിച്ചോ?
ഭക്ഷണം കഴിക്ക ഭക്ഷണം കഴിക്കാൻ പോകുന്നു.
ഉം എന്തൊന്നാണ്?
ഉം ഞങ്ങക്ക് പരിപ്പും പടവലങ്ങയും ചാറ് വെച്ചത്
ചാറ് വച്ചത് ഉം
എന്തിന്ന അവിടക്കറി?
ഇവിട തേ എന്താണ് കക്കെറച്ചി മേടിച്ചായിരുന്നു ഉം അത് വരട്ടിയതും പിന്ന അയ്ല കറി വെച്ച് പിന്നാ ഏടേലൊക്കെ പോയാ?
ആഹ് മൂന്നാറ് പോയി
എങ്ങനെയിണ്ടായി പോയിട്ട്?
മൂന്നാറ് പോയിട്ട് നല്ല സുഗായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു.
എവ്ടെയാപോയതപ്പാ?
എങ്ങനെയാ പോയത്?
എങ്ങനെ ഞങ്ങള് കൂട്ടുകാരൊന്നിച്ച് ഓരോന്നു എങ്ങനെയന്ന് പറയണം കാൽ നട ആയിട്ട് ഹലോ ഹലോ ഹലോ കോള് കട്ടായ പോയി